ഹലോ?
ആഹ് ആഹ്
എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം.
ആഹ് എന്താ പണി?
നല്ല മഴയായിരുന്നു.
ആഹ് ബടീം മഴെന്നേര്ന്നു.
വാ വാഹ്.
എന്താ കുട്ടികളൊക്കെ സ്കൂൾട്ട് വന്നോ?
ഓഹ് വന്നു വന്നു വന്നു.
വന്നൂല്ലേ ം ചായെകൊടുത്തോ?
ഏഹ്?
ചായ കൊടുത്തോ മക്കൾക്ക്? ് ് എത്ര മക്കൾണ്ട്? ഒരാളൊള്ളൂലെ? ആഹ് ഇൻക്ക് നാലാൾണ്ട്. നാലാൾണ്ട് ം.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
വല്ല്യോന് പ്ലസ്ടൂ ആണ് മറ്റേത് രണ്ടും എഴിലാണ്.
ആഹ് ആഹ് ആണല്ലേ എന്താ പിന്നെ വിശേഷങ്ങള്?
പിന്നെന്താ സുഖായിട്ട് പോണു പ്പൊന്ന് മഴ പെയ്ത് ചോർന്നു.
ം അത് ചെല സ്ഥലങ്ങളിലേക്ക് അങ്ങനെയാണല്ലോ.
ആഹ് ഇപ്പൊ നല്ലൊരു മഴ ആഹ് മഴന്റെ നല്ലൊരു മഴ പെയ്ത്പ്പോ ചോർന്നു.
ം വ്ടൊക്കെ രണ്ട്മൂന്ന് ദിവസായിട്ട് തോരാത്ത മഴയാ.
ഏഹ് ആ വടി ണ്ടായിനി ഒരാഴ്ച്ച മുന്നേ ചോരന്നെല്ല അങ്ങനെ മയ പെയ്യന്നെ പെയ്യന്നെ പെയ്യന്നെ ഒരു പണി.
അതന്നെ വ്ടക്ക സ്ഥിതി.
ആഹ് ങ്ങക്ക് ചക്കെക്കണ്ടൊ ങ്ങളെ നാട്ടില്? ചക്കേക്കണ്ടോ നാട്ടില്?
ഓഹ്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
അതൊക്കണ്ട് അവടല്ലാ?
ആഹ് ചക്ക ബ്ടെ ഇഷ്ടമായിരിക്ക്ണ്ട്. അങ്ങനെ വീണ് പോവും കൊറേ അത്ക്കാക്കാരം വ്ഗ്ഗാ ചക്കെകണ്ടൈ.
ആ അതെല്ലേ?
ം വീട്നെര്ത്തല്ലെ അയിൻ്റെ മോൾലായിട്ടത് ക് ട്ടൂല്ല.
അതെ.
ം പിന്നെ?
പിന്നെന്തഹ്?
പിന്നെന്തങ്ങനെ പോണ്. ഇല്ല ഒന്ന് കേറി ് ചായ കുട്ച്ചാ ഒരുങ്ങ്ണ്ട്. ചായ കൂടി കെയ്യട്ടെ വിചാരിച്ചു ഓള് പിന്നെ ഓലെ ഗെയിമൾച്ചലും മറ്റ് റ്റക്കാകുമ്പോള് ഞമ്മക്കങ്ങനെ കിട്ടൂല്ല.
ആഹ് അതെ
ആഹ്
പിള്ളേർക്ക് അങ്ങനെയാണല്ലോ
ആഹ് പിള്ളേർക്ക് അങ്ങനെ ഫോണ് ഫോണ് ഫോണ് പർഞ്ഞ് സുഖായല്ലോ ഇന്റെ ചെറുതടക്കം അയിനടക്കം ഫോണിട്ടണം ഫോണിട്ടാഞ്ഞാ നെലോളിച്ചിട്ടയക്കൂലാ ആഹ് ആഹ് ഫോണങ്ങനെ ഉപയോഗിക്ക് കൊടുക്കലില്ലാ ഉം
ഫോണ് കിട്ടാഞ്ഞാ ഭയങ്കര ദേഷ്യായിരിക്കും
ആഹ് ആഹ് ആഹ് ഓല് വിചാരിച്ച് ഓൽക്ക്പ്പം ഞമ്മള് തെരാഞ്ഞിട്ടാണ്ന്നാ ഓലിക്ക് തോന്നാ
ഏഹ്
ഓല് വിചാരിച്ചെ അമ്മക്ക് ഓല് തെരാഞ്ഞിട്ടാണ് തോന്നേ
ആഹ് അതന്നെ അങ്ങനെ ശീലായി പോയ പിന്നെ വല്യ പ്രശ്നായിരിക്കും
ആഹ് ശീലായി പോയിട്ടിയാ വല്യ പ്രശ്നാ പിന്നെ മാറി കിട്ടണില്ലാ മാറാൻ അങ്ങനെ പണിയാ ആഹ് പിന്നെ ഇങ്ങള് കൃഷിയെന്തേം ചെയ്യ്ണ്ടോ?
കിട്ടിയാല് അങ്ങനെ അവര് കണ്ടോണ്ടിരുന്നോളും ഇല്ല ഇല്ല ചെറുതായിട്ട് നമ്മളെ അത്യാവശത്തിനുള്ള ഒരു അടുക്കള തോട്ടന്ന്ള്ള രീതീല് ചെറുതായിട് ട്ടല്ലാണ്ട് വല്യ കൃഷിയൊന്നുല്ല നമ്മക്ക് ചീര, പാവയ്ക്ക അങ്ങനെയൊക്കെ ചെറുതായിട്ട്
ഇണ്ട്ല്ലേ പിന്നെ ഏഹ് ഫ്രൂട്ടായിട്ട് അങ്ങൻത്തെടിണ്ടോ ഏഹ്
ഏഹ് ഏഹ് ഫ്രൂട്ടെന്ത്യേ അങ്ങൻത്തെടി ഇണ്ടോ
ഇല്ലല്ല അങ്ങൻത്തതൊന്നുല്ലാ
അങ്ങനേ ഞങ്ങാ ക്കു അങ്ങനെ ബിസിനസ്സ് ഇതൊന്നില്ലാ പച്ചക്കറി കൃഷി അങ്ങനത്തൊന്നും ഇല്ല ഞങ്ങളങ്ങനെ ഫ്രൂ ഞമ്മള് സാധാരണ കടേന്ന് വാങ്‌ണാരിക്ക് വാങ്ങും അത് ഉപയോഗിക്കും
അതേല്ലേ
ഇൻ ആഹ് പിന്നെ അയ്ന്ള്ള സ്ഥലങ്ങളില്ലാ ഒന്നാമത് അതാണ് കൃഷി ചെയ്യാന് ആഹ് സ്ഥലങ്ങളൊന്നില്ല ഇങ്ങളെങ്ങനെ വീട് സ്വന്തം വീടല്ലേ സ്വന്തം വീടല്ലേ ആഹ് വാടകക്കൊന്നും അല്ലല്ലേ
അല്ലാ വാടക ആയിരുന്നു ഇപ്പ സ്വന്തം വീടായി ഉം ആയി ആയി
ഏഹ് ഞങ്ങളു അങ്ങനെ ഞങ്ങളാ ഇപ്പോ പുതിയ വീടെടുത്ത് വേറെ വാർക്കാണ് ഞങ്ങള് തറവാട്ടിലേയ്നി ഇപ്പോ തറവാട്ടീന്നങ്ങട്ട് വേറെ താമസം മാറ്റി
ആണല്ലേ
ആഹ് ഹസ്ബന്റിന് എന്താ ജോലി?
ചൊമട്ട് തൊഴിലാളിയാ
ഏഹ് പിൻ ആഹ് ഇവടെ ഇബടെ സാധാരണ കൂലിപ്പണിക്ക് കോയിപ്പീട്യേ ചിക്കൻ കടേലെ
ആണല്ലേ ആഹ് ആഹ്
പോവലാ അയേ എപ്പളാ വെരാച്ചാ വെരോ?
ഏ
ഹസ്ബന്റ് ഉച്ചാവുമ്പത്തെ വെരും ജോലിക്ക് പോയി ഏ അങ്ങനെ മാസ്ത്തിലാ
ഏഹ്
മാസ്ത്തിലാ വെരാ
അല്ലല്ല എന്നു വെരും
ഏഹ് വരൂലേ
വെരും ഉച്ചക്ക് ചോറുണ്ണാൻ വെരും
ഏഹ് അയ്‌നും വെരൂല്ലേ ഞാൻ വിചാരിച്ച് ബ്രോർ ബ്രോക്കർമാരെ പണിണ്ടല്ലോ ബ്രോട്ടർമാര്
ആ ആ പോട്ര് ന്നേണ് അത് അവിടെ അടുത്തായതോണ്ട് പിന്നെ വെരാലോ
ആ അങ്ങനെ വെരാല്ലേ
ആ ആ
ആഹ് പിന്നെ കുഞ്ഞി എത്രെല്ലാ കുഞ്ഞിത്രേലാ പഠിക്കണെ രണ്ടിലോ ഏ ഗവൺമെന്റ് സ്കൂള്ള പ്രൈവെറ്റോ ഗവൺമെന്റിലോ പ്രൈവറ്റ് സ്കൂളാ ആഹ് പഠിക്ണ്ടാനോ
ആ കൊഴപ്പില്ല
ആഹ്
കുറഞ്ഞ രീതിലൊക്കെ അങ്ങനെ പോന്നു അവിടെക്കെ ങ്ങനെ ഉഷാറാണോ
ഇവിടെം അങ്ങനൊക്കന്നെ വല്യാപടിപ്പോ ഇതൊക്കെ അയ്ന് ഗവണ്മെന്റ് സ്കൂളാണ് ഉം ഫുഡൊക്കെ കൊട്ത്തേക്കണല്ലേ പോവുംമ്പോ?
ഏ
ഓൽക്ക് ഫുഡ് ആ ഫുഡോണ്ട് ചെറുക്കന് ഫുഡ്ഡോന്നും മേണ്ടാ ആ സ്കൂൾന്ന് കിട്ടും ഫുഡൊക്കെ.
ആഹ്
ന്ന പിന്നെ നമ്മളറിയ്ന്നേ
ആഹ്
പിന്നെ പിന്നെ അ ന്തിക്കെന്താ ഭക്ഷണിണ്ടാക്കല്?
നല്ലപോലെ പഠിക്കുവോ പിള്ളേര്?
വല്ല്യ പഠിപ്പൊന്നുല്ല എന്നാലും ചെറുതായിട്ടൊക്കെ പഠിക്കും.
ആ അത്ര മതി.
ആഹ് ന്നാലും ഓലാവസ്യ ആ പഠിക്കണം തോന്നി കിട്ടിയാലും ഓലാവസ്യ ത്തിനൊക്കെ. എന്തെങ്കിലൊക്കാക്ക പഠിച്ചിട്ട് ബടെ മ്മക്ക് പഠിപ്പിക്കാൻ കയ്യാത്ത ഒരവസ്ഥക്കാരം. പ്പം പ്ലസ് ടു കഴിഞ്ഞാ നല്ല പൈസാണല്ലോ പഠിപ്പിക്കണങ്കി.
അത് വേണം പ്ലസ്ടു കഴിഞ്ഞാലാണ് പിന്നെ പഠനം.
ആഹ് പിന്നെ വാ കൊഴിപ്പല്ല അവിടന്നാണ്ട് പിന്നെ തീരെ മ്മക്ക് പഠിപ്പിക്ക കയ്യൂല നല്ല ലക്ഷങ്ങള് വെട്ടിച്ച് ള്ള പഠന.
ഏഹ്
ലക്ഷ്ങ്ങള് മാണം ഔട്ന്നാണ്ട് പഠിക്കണങ്കിലെ.
ആ അതാ ആ പിന്നെണ് പഠനം അത് വണ്ടിയാ. ഞാനീ മഴയാ ഹോ
ഹ
അല്ല ഒരു വണ്ടി പോയപ്പഴേയ് ഒച്ച കേട്ടപ്പോ മഴ വരുന്ന പോലെ തോന്നി. ഹ്‌ ഹ്‌
ഓലെപ്പഴാ സ്കൂ മോനപ്പഴാ സ്കൂൾട്ടെ രാ?
ആ നേർത്തെ വരും, മൂന്നേ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോഴേക്കും ഇവടൊക്കെ വിടും.
ഉം വണ്ടീലാ വര്ന്ന്? ബടെ ഓല് ഓല് വരുമ്പോത്തിന് അഞ്ജ് മണിയാവും. ആഹ് ഓലക്കയിന് നാലര്ക്കാ നാലര്ക്കാ സ്കൂള് വ്ടാ. പിന്നെ ഓൽക്ക് ഓല് മൂ മൂന്നാം ട്രിപ്പ് ബസ്സിലാ ഓല് വര്ന്നെ.
ആഹ്‌ ആഹ്‌ അങ്ങനെലേ.
അപ്പൊ ആഹ്‌ മൂന്ന് ട്രിപ്പ് അടിച്ചിട്ട് ആ മൂന്നാമത്തെ ട്രിപ്പിലാ ഇവര്. അതൊണ്ട് അയ്ല് ആഹ് അങ്ങനെ ആയിട്ടാ നേരം വേഗ്ഗല് അവര് ഓല് സ്കൂൾ ന്ക്കും ബസ് ഫസ്റ്റ് ട്രിപ്പ് സെക്കൻ് ട്രിപ്പ് അട്ചണം, പിന്നെത്തെ ട്രിപ്പിലല്ലേ ഓല് വര്ആ.
ആഹ് അത് അത് ബസ് അങ്ങനെ ഒന്ന് രണ്ടും മൂന്നും ട്രിപ്പ് ഒക്കെ ഉണ്ടാവുല്ലോ.
ആഹ് പിന്നെ അങ്ങനൊക്കേണ്. ഓല് പിന്നെ ആ സ്കൂൾല് പോണോണ്ട് ഞമ്മക്ക് അങ്ങനെ രാവിലെ അട് പോയിക്കോളും.
അതെ.
പോരുമ്പോ അങ്ങനൊരു ബസ്സില് വന്നോളും അതോ പിന്നെ കൊറേ പോവാണ്ട് വ്ട്ന്ന് ആഹ്. പയേ കാൽത്ത് അമ്മളൊക്കെ എത്ര നടന്നാ സ്കൂൾക്കോയ്ന്.
ഹതിനൊന്നും ഇപ്പത്തെ പിള്ളേരെ കിട്ടൂലാ.
ഞാൻ പറയും ഭൂമി വൽതായ മാതിരിക്കാ ഇബല് ഒന്ന് സ് പോണങ്കി എത്ര ങ്ങാനു ദൂരേ ഞങ്ങളൊക്ക നട്ന്ന് സ്കൂൾക്ക്
ഉം.
ഇപ്പൊ ഒരു കുട്ട്യാളീം നട്ക്കാം കിട്ടൂല കുട്ട്യാൾക്ക് നടക്കാൻ തന്നേ ആവൂല.
പിന്നല്ല.
ഉം.
നടക്കുന്ന കാര്യന്നും
ആഹ് നടക്ക്ണ കാര്യൊന്നും പറയണ്ട മക്കള് സൗകര്യം പോലെ ങ്ങനെ ജീവിക്കട്ടെ.
അതെ.
നല്ല കുട്ട്യാളായാ മതിനൊക്കെ. ആഹ് നമ്മള സൗകര്യത്തിലൊക്കെ ഓരേ കൊണ്ടടന്നാല് പിന്നെ ഓല് നല്ല ക്ക്ള്ളാ ഞമ്മക്ക് കതീടായിലേ.
ഞാ ഹാ നല്ല പോലെ ആവണന്നാണ് നമ്മളൊക്കെ ചിന്താ പക്ഷെ
ഉം അ ആഹ്.
പറഞ്ഞിട്ട് കാര്യല്ലാ.
ആഹ് പ്പത്തെ കാലഅങ്ങനെ ആയോണ്ടേയ്
ആഹ് അതേ പോലെക്കണ്ടാവും.
ആഹ്.
പിന്നെ?
പിന്നെങ്ങനെ പോണ് മക്കള് ചായ ചായക്കൊന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം ഇല്ലല്ല ഒരാടയാ ഒന്ന് മേലൊക്ക കഴുക്ന്നുള്ളു
ഇന്നെന്താ കാര്യായിട്ട് ഒണ്ടാക്കുന്നേ
ഇന്നിപ്പോ കാര്യയിട്ട് ചപ്പാത്തി ചുട്ടതുണ്ട് ചെറുപയറിൻ്റെ കറിയൊക്കെ ഒണ്ട് അത് കൂട്ടിയങ്ങട്ട് തിന്നോളും ഇനി ചായേ
ആഹ് ആ രാവിലെ രാവിലെ ത്ത് അഡ്ജസ്റ്റ് ചെയ്യാ നിനക്ക് നല്ലത്
ആഹ് പിന്നപ്പോ അമ്മളങ്ങനെ ആ ആഹ് കൊറെയൊക്കെ അമ്മളന്നെ അഡ്ജസ്റ്റ് ചെയ്യാ അല്ലാതെ രാവിലെ ഉണ്ടാക്കി ഇനിയിപ്പോ ഇപ്പ് ഇപ്പോളും ഉണ്ടാക്കണെ പിന്നെ ഞമ്മള് തന്നെ ഉണ്ടാക്കണ്ടേ
ആഹ് പിന്നല്ല
ഉം മക്കൾക്ക് പിന്നെ അങ്ങനത്തെ സയില്ലംന്നുംണ്ടാവൂല
അത് പറഞ്ഞിട്ട് കാര്യല്ല
എന്നാലും ഓരോട് ഒരു പണിയൊന്നും ഓർക്ക് എടുക്കാനാവൂല്ല ഞമ്മൾ തന്നെട്
ആഹ് അതൊക്കൊന്ന് അതൊന്ന് ഇപ്പത്തെ പിള്ളേരൊന്നും എടു
ആഹ് ഞാൻ ഓളോട് പറയും അന്റെ നോട്ടത്തെ ആ മുറ്റക്കേ അടച്ചുവാരി ഇടേ ഇനി പറയും അത് നിങ്ങളന്നെ അടിച്ചു വാരിയോള്ളിയെന്ന് പറയും ഹെ ഹെ ഹെ നമ്മള് നമ്മള് ഓലെ ഇഷ്ട്ടത്തിന് നമ്മള് നോക്കണണ്ട് നമ്മളെ കുട്ടികള് നമ്മ നല്ല കുട്ടികളാവട്ടെ പറയാ എപ്പളും ഓരോണ്ടേ നല്ല കുട്ടികളായി ജീവിച്ചാലല്ലേ ഞമ്മക്കും കാര്യം ഇണ്ടാവുള്ളൂ പറയും അതല്ലേ ഇപ്പത്തെ കുട്ടികള് പറഞ്ഞ ഓരെ ഇഷ്ട്ടത്തിന് ജീവിച്ചുന്ന കുട്ടികളാ ആഹ് നമ്മളെ ഇഷ്ടത്തിനല്ലല്ല് ജീവിക്കുന്നെ. ആണായാലും ഒക്കെ ഓലെ ഇഷ്ടത്തിനാ ജീവിക്ക ആഹ് ഓലെഷ്ടത്തിന് ജീവിക്കണം അതാണ് ഓലേരി ഉം. അതാണ് ഓല് അങ്ങനെ ജീവിച് ച്ചാ ഒരു ആഹ് ഞമ്മക് ക്കൊക്കെ നമ്മളെ ഉമ്മാനേം വാപ്പാനൊക്കെ ഒരു പേടിയെനി ഉമ്മയും വാപ്പയും ചീത്ത പറയോ
അത് അന്നത്തെ ഉമ്മേം വാപ്പേം ഇപ്പൊ ഊ ഉമ്മാണ്ട് ണ്ടാവലേ ഇത്രേണ്ടാവുള്ളു അ
ആഹ് ഞമ്മള് നേരം വൈകി വീട്ട്ക്കെ ത്തിയാതി ചീത്തറയോ അടീറ്റോ അങ്ങനെയൊക്കെ ഓരോ വേജാറേകാരം ഇപ്പത്തെ കുട്ട്യോൾക്ക് അതൊന്നില്ല ആയ് ഞങ്ങള് അതിനോട് നടന്നോന്ന് അയിന് നിങ്ങള്ത്ത് വരണ്ടാറയും അങ്ങനെയൊക്കെപ്പത്തെ കുട്ട്യോള് അങ്ങനെയൊക്കെയാ സിസ്റ്റം ഉം ഒക്കെ നല്ല കുട്ടികളാവട്ടെ
അതെ പിള്ളേര് നന്നാവട്ടെ ശരി ശരി ശരി